ഹലോ എവിടെ അവന്?
ഞാന് ചെറിയെ ചെറിയോരു യാത്രയിലാണ്
എവിടക്കാപ്പം ഞനിപ്പോ വേറെ ചെക്കമ്മാരൊപ്പം ഇങ്ങനെ എറങ്ങിയതാ നാട്ടിലിണ്ട്
ഉം ഞാനിപ്പോ ഊട്ടിലാ ഇള്ളെടോ ഒടുക്കത്തെ തണുപ്പ്
ഔസ് ഇവിടെ മഴയാണ് ചടപ്പാണ് മഴ ആയോണ്ട്
ഉം ഞാനിന്നെലെ രാത്രിങ്ങനെ എർ ങ്ങി ഏഹ് എവിടെങ്കിലൊന്ന് എന്താ കറങ്ങാ പോവാന്ന്ള്ളെലക്ക് എറങ്ങിയതാ
ഉം ഉം ഉം
പ്പിന് വണ്ടിയെടുത്ത് എറങ്ങി ഊട്ടി റൂട്ടിനിങ്ങനെ പോന്ന് വൈ ബേശ് സാധനം
ഇട്ട് എവിടെയാണ്പ്പോ ഡെസ്റ്റിനേഷൻ എവിടക്കെത്തി
ഡസ്റ്റിയാ കറക്റ്റ് നമ്മളെ ഇവടെ ഊട്ടി ഊട്ടി അങ്ങാടിയിലെത്തി.
കുട്ട്യാൻ കഴിയോ കഴ്കാൻ കേറി
ഊട്ടിയങ്ങാടി ഞാനിങ്ങനെ ആലോയ്ച്ചോക്കാണേ നമ്മളെ യാത്രകളെ ഒരു രസംന്ന്ള്ളതേ ഞാനും പോന്ന മുതല്ന്നെ നമ്മളെ കേരളത്തിന്റാ ഒരു അതിർത്തി വിട്ട് അതിർ വരമ്പ്കൾ വിട്ട് കടന്ന മുതലന്ന്യേം മ്മളെ സംസ്കാരം മാറാ ഭാഷ മാറാ വേഷം മാറ സംസ്കാരം എഹ് എല്ലാം കൊണ്ടും മാറ്യ ഒരു എന്താണ് രു ന്തരീക്ഷം തികച്ചും വെസ്തികേ ച്യസ്തമായൊരു പ്രതിഫലാണ് നമ്മളെ ഓരോ യത്രിം അമുക്ക് തരാൻ പോണത്
യാ ഉറപ്പായിട്ടും ഞാനതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ബ്രോ
ഉം അതായത് ഞാന് അലപ്പ കൊർച്ചൂസങ്ങൾക്ക് മുമ്പാണ് ഏഹ് ഒരു അയെഅൻ അന്തർ സംസ്ഥാന ഒഹ് ഒരു യാത്രക്ക് പുറപ്പെടുകയുണ്ടായി അന്ധ്രാപ്രദേശ് ആസാം പോലോത്തെ സംസ്ഥാനങ്ങളിൽ ചെന്നപ്പോ നമ്മള് ആസാമിലെത്തിയ സമയത്ത് അവ്ടുത്തെ ജനങ്ങൾടെ വികാരം അവരുടെ മാനസികാവസ്ഥ അവരുടെ ചിന്താഗതികളക്കെ മനസ്സിലാ ക്കാനൊരുപാട് ഏഹ് ശ്രദ്ധ കൈപറ്റാൻ പറ്റിയരു സാഹചര്യണ്ടായി
ആഹ് ആഹ്
മനസ്സിലാക്കാ കഴിഞ്ഞതു നമ്മൾ കേരളത്തിലെ മനുഷ്യരെക്കാൾ അല്ലെങ്കിൽ കേരളത്തിൽ ജീ ജീവിക്കുന്ന ജനങ്ങളെക്കാള് അവർക്ക് എന്തുകൊണ്ടും അവരുടെ മാൻസിക വികാരങ്ങളെ അവർക്ക് തിട്ടപ്പെട്ത്താൻ കഴിഞ്ഞിട്ടില്ലാന്ന്ള്ളതാണ്
ഉം ഉം
അമ്മളെ നമ്മക്കേടെൽന്ന് ഒരാൾ മരിച്ചു പോകുമ്പോ അമ്മളെങ്ങനെ ബിഹാവിയ്യ അല്ലെങ്കി അമ്മള് പെരുമാറ്ന്ന പോലെല്ലാ വര്ക്കെടീന്നു ഒരാള് മരിച്ചു പോകുമ്പോ വികാരമായി അവരുടെ മാനസികമായുള്ള സമ്മർദ്ദങ്ങൾ ഒരിക്കലവർക്ക് വരാൻ വരാറില്ല
ഹഅന്താ പൊട്ടനാണോ
എല്ല യാഥാർത്ഥ്യങ്ങൾ വിളിച്ചോതുമ്പോൾ പൊട്ടത്തരമെന്ന് പറയരുത്
അല്ലാ എന്തപ്പോ കല്യാണക്കെ കയ്ക്ക്ണില്ലേ
കല്യാണത്തിനെ കുർച്ച് ഞാലോചീന്നൊയ് കൊറെ ആലോയ്ച്ചു പിന്നെ ആലോയ്ച്ചൽ നിർത്തി
ഹ ഹ് ർത്യോ
ഉം ഞാങ്ങനെ കൊറെ മനസ് ലാലോയ്ച്ചു പിന്നെ വേറെ ആലോചനകള് വ ല്ലാലോയ്ച്ചൽ മാത്രള്ളൂ വേറെ ആലോചനകളൊന്നും ണ്ടാൻല്ല
ഉം ഉം
ശെരിക്ക് ഒരു കല്യാണം കയ്ച്ച് ഓളെ ജീവിതം രു വെറൈറ്റി അല്ലെങ്കില് വിസ്തമാക്കാൻ വിജാര്ച്ചരാളാണ് ഞാൻ
ഉം
പക്ഷെ കല്യാണത്തിന് ശേഷള്ള ജീവിതകാലാലോയ് ച്ചഗുമ്പോൾ തികച്ചും എനിക്ക് അയ്നൊട് താല്പരര്യം തോന്നീള്ള
ഉം പിന്നരൂ പിന്നെ പറയുമ്പളെയ് ഇപ്പത്തെ കല്യാണംന്ന് പർഞ്ഞാല് നാണ ചെലവാണ്
ചിലവാണ്. ഒരുപാട് പണം ചിലവാക്കേണ്ടി വരും. നമ്മള ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ, ഒരു അയ്യായിരം ആറായിരം അല്ലെങ്കിൽ പതിനായിരത്തിനുള്ളിൽ. കഴിച്ച കൂടിയിരുന്ന കല്യാണങ്ങൾ ഏകദേശം രണ്ടായിരത്തിലായപ്പോ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിലൊക്കെ. ഒതുങ്ങിയിരുന്ന കല്യാണ പരിപാടികള്. ഇപ്പോ, പത് ലക്ഷത്തിലും ഇരുപത് ലക്ഷത്തിലും മുപ്പത് ലക്ഷത്തിലും. ഒതുങ്ങാതെ വന്ന്, അമ്പത് ലക്ഷത്തിന് മുകളിൽ വരെ കല്യാണ സംഗമങ്ങൾ. ഇപ്പോൾ നടന്ന് വരാറുണ്ട്.
നടക്കണ് ണ്ട്
മനുഷ്യന്മാര് തമ്മില് അല്ലെങ്കിൽ ജനങ്ങള് തമ്മില് വാശിയാണ്. അവന് പത്ത് ലക്ഷം എറക്കിയാലും എൻ്റെ വീട്ടില് കല്യാണം പതിനഞ്ച് ലക്ഷത്തിന്റെറെ കല്യാണമായിരിക്കും.
എങ്ങനെയാടോ ഈ ലോകം നന്നാവാ.
ആടോ, അയിന് എങ്ങനെ അറിയോ? നമ്മള് പിന്നെ ഏറ്റവും നല്ല സേഫ ആയ സോൺന്ന് പറഞ്ഞല്. എന്ത്, പ്രേമിച്ച് കെട്ടാന്ന് ല്ലതോ?
പ്രേമിച്ചുവിടേ, പ്രേ പ്രേമത്തിനെ കുറിച്ച് പ്രേമത്തിനെ കുറിച്ച് എന്താ പറയുള്ള.
പ്രേമത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വികാര.
അതൊരു ഈതാണ്.
അതൊരു ഇതാണ് സത്യം പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ അതൊരു അഡിക്ഷൻ ആണ്. എ ടൈപ്പ് ഓഫ് അഡിക്ഷൻ. ഏഹ, ഇപ്പൊ ഞൻ പറട്ടെ. നമ്മുടെ ആണുങ്ങൾടെ ചിന്താഗതിയും. പണ്ണുങ്ങളുടെ ചിന്താഗതിയും വെവ്വേറെ യാണ്. ഒരാൾ പെൺ പെണ് ആണുങ്ങൾ ഒരാൾ ആത്മാർത്ഥമായി. ച്ച കഴിഞ്ഞാല്. ആള എപ്പോയും ഒരു ലോയൽ ഒരു ഫീലിലേക്ക് നടക്കുക. ഏ ഓൽക്ക് റീക്കവർ ആവാൻ കഴിയില്ല. എത്ര ടൈം കഴിഞ്ഞാലും ഓൽക്ക് അത് റിക്കവർ ആകാൻ കഴിയില്ല. എതായാലും ഇങ്ങനെ മനസ്സിൽ ഒരു, ഒരു തീ പോരി ഉണ്ടാവും. പക്ഷെ പെണ്ണുൾ അങ്ങനെയല്ല. ഓല് പോകുകയാണെങ്കിൽ പോട്ടെ നമ്മള് ഓല പോയിന്ന് വിച നമ്മുടെ ജീതം മൊത്തം തലയ്ക്കണോ? ഏ അടുത്ത ആളെ പിടികല്ലോ, എന്ന് ള്ളനിലക്ക് പെട്ടെന്ന് റീക്കവറകും. ഉം പക്ഷെ നമുക്ക് അങ്ങനെ സാധിക്കൂല എന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത പെണ്ണങ്ങൾ ഉണ്ട് കട്ടോ ആണുങ്ങളെ പോലെ തന്നെ. വളരെ ലോലായ സ്ത്രീകളുണ്ട്. ഉം
ഞാൻ പറയുമ്പോൾ പ്രേമത്തിന് കൂട് പ്രേമത്തിന് കൂടുതൽ എന്ത് ചെയ്യാണ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, കാരണം ഇന്നത്തെ ഇത്തെ ജനങ്ങൾ ഇന്നത്തെ ഒരു. കാലഘട്ടം എന്ന് പറയണത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഒരിക്കലും ഒരു പെണ്ണിനെ അല്ലെങ്കിൽ സ്ത്രീയെ മനസ്സറിഞ്ഞ് അല്ലെങ്കില്. നമ്മളൊരു ഇണയാക്കി കൊണ്ട് നടക്കാന്. വിശ്വസിച്ചൊരു ഇണയാക്കി കൊണ്ടു നടക്കാൻ ഒരിക്കലും സാധിക്കൂല. കാരണം ഇന്നത്തെ. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ലോകം മാറി ജനറേഷൻ മാറി. അതുപോലെ തലമുറകൾ മാറി. വർഷങ്ങൾ മാറി, കാലങ്ങൾ മാറി, ഓരോ സംസ് രങ്ങള് മാറി, ഓരോ ജനതയുടെ സ്വഭാവങ്ങൾ മാറി, അവരുടെ ശൈലികൾ മാറി, ജീവിത ശ ശൈലികൾ മാറി, അവരുടെ വസ്ത്രധാരണം ഭക്ഷണം തുടങ്ങി അവൻ തന്നെ. ലോകം തന്നെ മാറുന്ന സാഹചര്യത്തിൽ ഓരോ സ്ത്രീകളും ഓരോ കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കയാണ്. അതിനൊത്ത് നമ്മ മ്മള് മാറാൻ നിന്നാല്, മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല,
പക്ഷെ ഇജ്, ഇങ്ങനെ ആലോയ്ച്ചോക്ക് ഇപ്പൊ എന്ത്‌ ചെയ്തു. നമ്മളിപ്പോ ഒന്നില് പഠിക്കോ അല്ലങ്ക നമ്മ സ്കൂള് ഒന്ന് പഠിക്കും രണ്ട് പഠിക്കുമ്പോ നമ്മ കാണന്താ, പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല ഏഹ്, അവലെ ഭാഗത്തെക്കെന്നെ തിരിയാൻ പാടില്ല എന്നൊരു ചിന്താഗതി നമ്മളെ മാതാപിതാക്കൾക്ക്‌ എല്ലാർക്കും ഉണ്ടായിരുന്നു, ക്ഷെ ഇപ്പൊ നമ്മള് നമ്മളെ കല്യാണ പ്രായം എത്തി നിക്കണ സമയത്ത്, നമ്മളോട് പറയുന്നത് വാണെ നോക്കി വെച്ചോ വാണെങ്കി കണ്ടു വെ ച്ചോ അങ്ങനെ പറയണത് ഇത് നമ്മള് എവിടുന്ന് നോക്കിയക്കാനാ, ആഹ് ക്ഷെ അതില്, എനിക്ക് തോന്നണതേ നമ്മുടെ ഇന്റ്രാക്ഷൻസാണ് ഇതിൽ മെയിൻന്നാ അതായത് ഒരു റിലേഷൻ കീപ്പ് ചെയ്യണേല് നമ്മൾ ഒരെ പരമാവധി സേവ് ചെയത് നടക്കാ അതായത്, ഓലെന്തന്നെ കാട്ടിയാലും ഓലെ പിന്നാലെ നടക്കണം ഉം അതാണ് ഓൽ ഓൽ കെയറിംഗ് മാണം കെയറിംഗ് മാ
അതെ അതെ അതെ അതെ അതെ ഒരു ഒരു അതെന്ത് അതെന്തുകൊണ്ടും ഒരു സ് സ്ത്രീ എന്നലുപരി അല്ലെങ്കിൽ ഒരു മാതാവായിരിക്കട്ടെ ഒരു മകളായിരി ക്കട്ടെ ഒരു ഭാര്യായിരിക്കട്ടെ അവര് കൂടുതൽ ആഗ്രഹിക്കണെ കിട്ടാൻ ആഗ്രഹിക്കണെ, അവര്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കണ ഒരു വസ്തുവാണ് കെയറിങ് എന്നുള്ളത്, സംരക്ഷണം സുരക്ഷ എന്നുള്ളത്. അതെങ്ങനേം അവർക്ക് കിട്ടണം.
ഉം അത് ന്തെച്ചാലേ പ്പോല് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എപ്പഴോ പ്രേമിച്ച് കെട്ടിയാലും പക്ഷെ നമ്മള്, അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോക്കെ ഞാനൊക്കെ ഒറ്റ ആൺകുട്ടിയാണ്, മ്മാക്ക്ള്ളെ ആകെള്ളാൻകുട്ടി ഏഹ് അപ്പൊ ഈ ഒ ഒറ്റ ആൺകുട്ടികളന്നർഞ്ഞ ആ ആൺകുട്ടികളും മ്മാരും ഭയങ്കര കണക്ഷനായ്ക്കും ഓലെ എല്ലാ കാര്ങ്ങളും മ്മാടുത്തേയ്ക്കും, ഉം അപ്പോ ആ ഇമ്മാര് എന്തെയ്യും ഇമ്മാര്, പിന്നെ രണ്ട് പെങ്ങൻമാരൊക്കെണ്ട്ന്ണ്ടെങ്കി ഇവരൊക്കെ പാട് കൂട്ടി പിടിച്ച് കൊണ്ട നടക്കാന്ന് പർഞ്ഞാ ഭയങ്കരറിസ്ക്കാണ്, എന്നച്ചാല് മാനേജ് ഒരാള് ഒരാളെ പൊരുത്ത് പിടിച്ചുമ്പോ, മറ്റാൾക്ക് പറ്റൂല ഏഹ് മറ്റാക്ക് താക്കുമ്പോ ഇയാൾക്ക് പറ്റൂല ഉം ത്തോരു സാഹചര്യം വരുന്നുണ്ട് ഉം അതിനെ കുുറിച്ച് എന്തേലും പറയാണ്ടോ? ഇപ്പ നമ്മളെ കുടുംബത്തിലെ കുറെ പ്രശ്നങ്ങള് അയ്ന അതായത് നമ്മളെ ഇമ്മാനെ എന്ത് നല്ല നെലക്ക് നി ർത്താനെ നോക്കുമ്പോ അപ്പോ അതിനെ ഓപ്പോസിയ്ക്കരം നമ്മള്, ഭാര്യ, ഭാര്യനെ നേരനിർത്താൻ നോക്കുമ്പോ ഇമ്മ നേരെ ഓപ്പോസിറ്റ് ഇതെങ്ങന മാനേജ് ചെയ്യാന്നാണ് താങ്കൾക്ക് തോന്നുന്നത്,
ശെരിക്കൊരു ആണിന്റെ കഴിവ് എന്നുള്ളത് അവന് ഏ പണിയെടുത്ത് ജീവിച്ച് അവന്റെ കുടുംബത്തിനെ നോക്കുക അല്ലെങ്കിൽ, പണം സമ്പാദിക്കുക, എന്നതിലൊക്കെ ഉപരി, അവന്റെ കുടുംബത്തെ തട്ടിമുട്ടലുകളില്ലാതെ കേടുപാടുകളില്ലാതെ കൊണ്ടു നട ക്കന്നുള്ളയ്ലാണ്,
ഉം
ഭാര്യയെ ഭാര്യയായി കാണാനും, ഉമ്മാനെ ഉമ്മയായി കാണാനും പെങ്ങന്മാരെ പെങ്ങൻമാരായി കാണാനും, എല്ലാവർക്കും അവരുടേതായ തുല്യമായ അവകാശങ്ങൾ സ്ഥാനങ്ങൾ കൊടുത്ത് കാണുന്ന ഒരു വ്യ ക്തിയായിരിക്കണം ഒരു പുരുഷൻ എന്നുള്ളത് അപ്പൊ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അവൻ ജീവിക്കേണ്ടത് അവന്റെ വികാരങ്ങളിലൂടെ ആയിരിക്കണം,
ഉം
ഈ വികാരങ്ങള്, ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുത്ത് കൊണ്ടായിരിക്കണം,
ഉം ഉം
അങ്ങനെ ജീവിച്ചാലെ, ഒരാള് അല്ലെങ്കിൽ രണ്ട് ഏ രണ്ട് ദമ്പതികൾ തമ്മില് അല്ലെങ്കിൽ, സഹോദരങ്ങള് തമ്മില് മകനും ഉ മാതാവും തമ്മില്. അല്ലെങ്കി പിതാവും മകനും തമ്മില്. പിതാവും മാതാവും തമ്മിലുള്ള പരസ്പര ബന്ധം പരസ്പര സാമീപ്യം. എന്നും തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ സമരസപ്പെട്ടു പോണെങ്കില് മനുഷ്യര് തമ്മിൽ. സമരപ്സ് സമര സമരസപ്പെട്ടു പോണെങ്കിൽ അവര് തമ്മിലൊരു ബന്ധം വേണോല്ലോ.
ഉം.
ആ ബന്ധം ജീവിതകാലത്ത് കൊണ്ടു നടക്കാന്ന് ള്ളയിലാണ് ഓരോ മനുഷ്യന്റെയും കഴിവ്.
പിന്നെപ്പോ എന്തായിപ്പോ ട്രിപ്പ് ചായക്കെ കുടിച്ചോ?
അല്ലേ ഞളിപ്പോ ഇവിടെ എത്തിപ്പെട്ട് ട്ട് ബാക്കി അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ നിക്കാണ്.
മഴ പെയ്യായിരിക്കട്ടെ അല്ലെ കോട മാത്രം മതി.
അതെ അതെ അ കോടമഞ്ഞിൻ. താഴ് വരയിൽ എന്ന്തുടങ്ങിയ പാട്ടുണ്ടല്ലോ അങ്ങനെ ഓർമ്മവര്ആണ്.
എന്തായാലും മഴ പെയ്താൽ ഇപ്പോ കംപ്ലീറ്റും മൂട് പോവാൻ സാധ്യതുണ്ട് മഴ പെയ്താലേ.
ഉം, ഉം
പിന്നെപ്പോ ഉം കൊറച്ചൂടി അടുത്തേക്ക് വരാൻ പറ്റില്ലേ.
എങ്ങനെ.
ഈ വീടിന്റെ മേൽക്കൂര ശ്രദ്ധിക്കാൻ കഴിയുണ്ടോ താങ്കൾക്ക്.
അതെ, അതെ.
ഉം ആണ്ടോ ആസ്പെറ്റോസ് മുകളിലോടും.
അയ്യോ അതാ പറഞ്ഞെ ജനങ്ങളൊക്കെ തല തിരിഞ്ഞു പോയി.
തിരിഞ്ഞു പോയോ. അതോ ഈ തണുപ്പി തണുപ്പിൽ നിന്ന് സംരക്ഷണം കിട്ടാനാണോ?
തണുപ്പിന് സംരക്ഷണം കിട്ടാനായിരിക്കും എന്തായാലും. കാരണം അവര് ഒരു. ആ ചൂട് ആ ചൂട് കായ എന്നൊക്കെ നമ്മള് പറയില്ലെ.
ആഹ്.
അതുപോലെ എന്ത് ഒരു തണുപ്പില്ന്ന് സംരക്ഷണം കിട്ടാനുള്ള ഒരു വഴിമാർഗായിട്ടാണ് ഓല് അതിനെ കാണണതുണ്ടാവുക. എന്താലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
ഉം ഓക്കെന്നാ.
കുട്ടാ.